ആഹ ആഹ് കേൾക്കിന്നിണ്ട് എന്തൊക്കെ വിശേഷം
വിശേഷം ഒന്നുല്ല സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്നായുണ്ട്
ഇവിട് ആഹ് ഇവിടെ നല്ല സുഖാണ് പനിയാണ് എല്ലാർക്കും അങ്ങോട്ടൊക്കെ ഇണ്ടോ പനിണ്ടോ
ആഹ്‌ പിള്ളേര് സ്കൂളിൽ പാ പനിയാ
ആഹ്‌ അതെ അതെ ഇവിടെ എല്ലാർക്കും വീട്ടിലടക്കി പനിയാണ് പനി ചൊമ മഴ രണ്ട് ദിവസായിട്ട് മഴ കൊറവാണ് നല്ല വെയിലേയിരുന്നു ഇന്ന് മഴ ഇണ്ട് ഇന്ന് മകാലാവസ്ഥ മഴ എന്നെ തോന്നി ണിണ്ട് ആഹ ആഹ അങ്ങോട്ടൊക്കെ എങ്ങനെ അങ്ങോട്ടൊക്കെ എങ്ങനെ മഴ ഇണ്ടോ
ഇവിടെ ഭയങ്കര
എടാ അവിടെ റേഞ്ച് ഇഷ്യു ഇണ്ടോ മുറിഞ്ഞാണ് കേൾക്കിന്നത് ഹലോ
മുറിഞ്ഞാണ് കേൾക്കിന്നത്
റേഞ്ചിന്റെ പ്രശ്നായിരിക്കും
ആഹ റേഞ്ചിന്റെ പ്രശ്നായിരിക്കും
റേഞ്ച് ഇല്ല റേഞ്ച് ഇല്ല ആഹ്‌
ആഹ്‌ ആഹ്‌ അവ്ടെ മഴ പെയ്യിന്നിണ്ടോ ആഹ്‌ അയ്ക്കോട്ടെ ആഹ്‌ മഴ പെയ്യിന്നിണ്ടോ അവിടെ
പ്പം കേക്കാവോ ഹലോ
അവ് യേ ഇവിട മഴ പെയ്യിന്നിണ്ട് ആഹ്‌ ആഹ് ഇപ്പം കേക്ക്‌ന്ന്ണ്ട്ട്ടോ
ആഹ് ഇപ്പ ഇവിടെ മഴയില്ല പിള്ളേർ കാറുന്നല്ലോ
ഏ
പിള്ളേരാണോ വഴക്കുണ്ടാക്കുന്നേ
ആഹ് അഹ് മോ ചെറിയ ആൾക്ക് പനിയാണ്
ആഹ്
വേറെ ചായകുടി ചായുടി ഒക്കെ കഴിഞ്ഞോ
പിന്നെ പിള്ളേരെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞു
ആഹ് ഇവിടെ സ്കൂൾ പോയി ആഹ് ഉം എന്താ ചായക്ക്
ഉച്ചക്ക
ചായക്കെന്താണ് എന്റെ സ്പെഷ്യൽ ണ്ടാക്ക്യാ
ദോശ ദോ
ആഹ് ഇവിടേം അതെ ദോശ
വ്ടെ സാമ്പാർ
ആഹ് ഇവിടേ അതെ ദോശേം സാമ്പാറെന്നെ ആഹ് സാമ്പാറ് അ ഇപ്പൊ പിന്നെ രാവിലെണ്ടാക്കാണോ രാത്രി ഇണ്ടാക്കി വെക്കാണോ രാവിലെ ഇണ്ടാക്കാണോ സാമ്പാറ്
രാവിലെ
ആഹ് ദോശ പറയുന്നത് മറ്റേ ഉഴ്ന്ന് ദോശേണോ
ച്ചരി അരച്ച് ഉഴുന്നും
ആഹ് ഞ ഉഴുന്നും പച്ചരി അരച്ചിട്ട്ള്ളത് ലേ
ആഹ് അത് തന്നെ ആഹ്
ടെ ഞങ്ങള് ദോശ പറയുന്നത് മറ്റേ അരി അരച്ചിട്ടുള്ള ദോശണ്ടല്ലോ ഉഴുന്നില്ലാതെ അരി അരച്ചിട്ട് നമ്മള് ദോശണ്ടാക്കും അത് അറിയോ
ആഹ്
അതിനാണ് ഞങ്ങള് ദോശ പറയാ മറ്റേ ഉഴുന്ന ദോശക്ക് ഉഴുന്ന് ദോശ പറ ആഹ് ഓരോ നാട്ടിലോരോ അഹ്
അതെങ്ങനെയാ അതെ അതെ ആഹ്
എങ്ങനെ ആഹ് അരി അരച്ചിട്ട്ള്ളത് പാലപ്പം
ആഹ് അതെ ആഹ്
അരി അരച്ചിട്ട് അതില് തേങ്ങ കൂട്ടിയിട്ടാണോ അരക്കാ
ചെലപ്പം ഇല്ലേലും കൊഴപ്പവില്ല
അല്ലേ പിന്നെ എങ്ങനെയാണ് ചോറും ത അരിയും മാത്രം അരച്ച അങ്ങനെയാണോ
ആഹ് അതെ അതെ അതെ ആഹ് ഈസ്റ്റ് ഈസ്റ്റും കൂടെ അരക്കും ആഹ് അത് ശരി ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അനെ ഓരോ ഓരോ നാട്ടിലും ഓരോ ഭാഷയാണല്ലോ നല്ല മാറ്റംണ്ടല്ലോ ഞമ്മളിവിടെ ഈ പിന്നെ ആഹ് അതെ ഈ വെള്ളയപ്പത്തില് നമ്മള് ഇങ്ങോട്ടൊക്കെ ചേർക്കാ എന്താച്ചാ അരിയും തേങ്ങയും കൊർ ത്തിരി ചോറും പിന്നെ കൊറച്ച് ഈസ്റ്റും പിന്നെ തേങ്ങ വെള്ളം ഉണ്ടല്ലോ നാളികേരത്തിന്റെ വെള്ളം അതും ചേർത്തിട്ട് അരക്കും
അത
അത് നേർത്തെ അരച്ച് വെക്കും എന്നിട്ട് രാവിലെ വെള്ളാപ്പത്തില ചട്ടിയില് ഉണ്ടപ്പൊ ഒഴിച്ചും അതാ ഞങ്ങള് വെള്ളപ്പന്ന്റയാ
അരച്ച് വെക്കും എന്നിട്ട് അതിന് പാലപ്പന്നും പറയും വെള്ളയപ്പം ഞങ്ങള്ൾ വേറെ ദോശയുംന്ന തന്നെ അരച്ചിട്ട് തേങ്ങായിൽ ഉണ്ടാക്കും അതാണ് വെള്ളയപ്പം.
അവിടെ റേഞ്ച് അവിടെ റേഞ്ച് കുറവുണ്ടോ. ഹലോ
ആഹ് കേക്കത്തില്ലേ കട്ടായോ.
കട്ടാആയിട്ടില്ല പക്ഷെ മുറിഞ്ഞഞ് കേൾക്കാണ് അവിടെ റേഞ്ച് ന്ന്
ആ റേഞ്ചില്ല റേഞ്ചില്ല.
ആഹ് ഉം എന്നിട്ട് പണികളൊക്കെ കഴിഞ്ഞോ.
ഇല്ല കുറച്ചുകൂടെക്കെ ഉണ്ട്.
ആഹ് കുട്ടികൾക്ക് സ്കു ചോറ് കൊണ്ടുപോവണോ.
ആഹ് കൊണ്ട പോണം അതൊക്കെ പോയി ഇനിയിപ്പം പിള്ളേരുടെ തുണിയൊക്കെ അലക്കി. അതിൻ്റെ പരിപാടികൾ ഉം.
ഉണങ്ങി കിട്ടാനാണ് ബുദ്ധിമുട്ട്പ്പം.
അതെ അതെ ഒത്തിരി ദിവസത്തെ എല്ലാം കിടക്കുവ.
ആഹ് ഇവിടെ വീട്ടില എല്ലാർക്കും പനിയായ കാരണം ഞാന് അലക്കീയിട്ട് രണ്ട് മൂന്ന് ദിവസായി. കുറേണ്ട് അലക്കാൻ.
ആഹ് ആഹ് ആഹ്
വിഷ്യല്ല ഇ വിഷ്യല്ല ഇടും പക്ഷെ എന്നാലും നമുക്ക്. തലവേദനയാണ് സഹിക്കാൻ കഴിയാത്ത തലവേദനയരുന്നു.
ആഹ്
കാരണം അലക്കലൊന്നുംല്ല ഇപ്പ ഇന്ന് ഇന്നലെ ഡോക്ടർ കാണിച്ച്. ഇന്നിപ്പം കൊറച് ഒരു മാറ്റണ്ട്.
അഅ് ശരി ആഹ്
ആ ഇപ്പം ഈ വയറൽപനി കാരണേ അതെ അതെ. കുട്ടികൾ കുട്ടികൾക്കാണ് മാറാത്തത്.
അതെ പിള്ളേർക്ക് വന്നാ മാറത്തില്ല ഉം.
അതെ അതെ ചെറിയ ആൾക്കാണ് നന്നായിട്ട് വാധിച്ചത്. ആൾക്ക് ഗുളിക കൊടുക്ക അതിന്റെ ഡോസ് കഴിയുമ്പോ വീണ്ടും വരികയാണ് പനി.
ആഹ് അതാ ഒരാഴ്ച കഴിക്കാനുള്ളത് ഒരാഴ്ച തന്നെ കഴിച്ചു തീർക്ക. ക്കണം അല്ലെങ്കിൽ പിന്നെയും പിന്നെയും പനി വന്നോണ്ടിരിക്കും.
മൂന്ന് ദിവസത്തിനാണ് ഡോക്ടറെ എഴുയത് പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞു ഇനി. ഇപ്പൊ ഒന്നു കൂടെ കാണിക്കേണ്ടി വരും ഇന്നലെ രാത്രി നല്ല പനി വച്ചിട്ടുണ്ട്.
ആഹ് അത് ശെരി ആഹ്
ഉ തലവേദന മാറ ഡോക്ടർ പറഞ്ഞു ഈ വൈറൽ പനിക്ക് തലവേദനയാണ് കുട്ടികൾക്ക്. വലിയ ആളുകളെ പോലെയല്ലല്ലോ സഹിക്കാൻ കഴയില്ലല്ലോ. ആ ആഹ് ഭയങ്കര കരച്ചിലായിരിക്കും.
ആഹ് ഉറങ്ങത്തൂ ഇല്ല.
ആഹ് ഉറവ് പിന്നെ അങ്ങനെ തല തലവേദന ആയാല്. ഇവിടെ ഇവെലെന്താ അങ്ങനെ ഒരു തളർന്ന് കിടക്കുന്ന പോലെ അങ്ങനെ കിടക്കും.
ആഹ അത് ശരി ആഹ.
ആ കരച്ചിലൊന്നുമില്ല പനി മാറിയ ഭയങ്കര വാശിയാണ് ഭയങ്കര വാശിയാണ് വെറുതെ ഓരോന്നും പറഞ്ഞ് കരയും. തലവേദന വന്നാ കുട്ടി അങ്ങനെ തളർന്നു കിടക്കും.
ആഹ്.
ആഹ്. എന്താ ചോറിന് കറിയൊക്കെ എന്താണ്.
ചോറിന് ഞങ്ങൾക്ക് സാമ്പാർ രാവിലത്തെ സാമ്പാർ തന്നെ പിന്നെ ഉച്ചയ്ക്ക് ക്യാബേജ് തോരൻ.
ആഹ മീനൊന്നും വാങ്ങിയില്ലേ.
കൂടെ ആക്കി ഞങ്ങൾ കഴിക്കത്തില്ല ഞങ്ങൾ ഇവിടെ കഴിക്കത്തില്ല പിള്ളാരും കഴിക്കത്തില്ല ഞാനും കഴിക്കത്തില്ല.
ആഹ ഓ മീനു ഇറച്ചിയൊന്നും കഴിക്കില്ലേ.
ഇല്ലില്ല
ആ ആഹ് ആ അപ്പൊ ഡെയിലി പച്ചക്കറിത്തന്നെ
ഡെയിലി പച്ചക്കറി സാമ്പാർ മോര് ഇങ്ങനെ എന്തെങ്കിലും തോരന് അച്ചാറ് അതൊക്കെ ഉള്ളൂ ഉം അവിടെ അതെ
ആ പക്ഷെ മീന് ഇറച്ചിയൊക്കെ നമ്മുടെ ശരീരത്തിന് വേണല്ലോ ഇവിടെ ഇവ ആ ഇവിടെ ഇവർക്ക് എനിക്ക് പച്ചക്കറി ഇഷ്ടാണ് പക്ഷേ ഇവര് കുട്ടികള് ഇറച്ചി മീന് അത് ഏതെലും അവർക്ക് നിർബന്ധാണ്
ആ അത് ശരി ആ
വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മീൻ വറുത്തതോ അല്ലെങ്കിൽ പിന്നെ ചിക്കൻ വറുത്തത് അങ്ങനെ എന്തെലും ഫ്രൈ ആക്കി എന്തെിലും കുറച്ച് വേണം
ആ അത് ശരി ആ
പച്ചക്കറി കഴിക്കും പക്ഷെ അതിന്റെ കൂട വാണം ഇവർക്ക് ഇത്
ആഹ് ആഹ് ആഹ
ആഹ് വേറെ വീട്ടിൽ ആരൊക്കെയുണ്ട് സ്കൂൾ പോവുന്ന പിള്ളേര് എത്ര ആൾണ്ട്?
വീട്ടില് എല്ലാരും ഉം രണ്ടുപേരും
സ്കൂൾ പോന്ന ആഹ് വല്യ ക്ലാസ് പഠിക്കുന്നതാണോ
കൊച്ച് ക്ലാസ്സില അഞ്ചിലും നാലിലും അഞ്ചഞ്ച്
ആഹ് ആഹ്
ഉം അഞ്ചും ന അല്ല ആറും നാലും
ആ ഇംഗ്ലീഷ് മീഡിയം ആണോ
ആ അതെ അതെ ആ സ്കൂൾ ബസ്സിന് പോവും തിരിച്ച് ബസ്സിന് വരും
ആഹ് അപ്പൊ ഡെയിലി ഫുഡ് കൊടുത്താക്കേണ്ടി വരുല്ലോല്ലേ പക്ഷേ ഗവൺമെന്റ് ആകുമ്പോ സ്കൂളിൽ ചോറ്ണ്ടാവല്ലോ
ആ ഉണ്ടാവും ഇവർക്ക് അഞ്ച് തൊട്ടുള്ള പിള്ളേർക്ക് ചോറുണ്ട് ആ ആ നാല് വരെയുള്ളവർക്ക് വ-
ഇവിടെ അതെ നാല് വരെ കുട്ടികൾക്ക് കൊടുത്തു വിടണം ആഹ്പക്ഷെ ഇവര് കഴിക്കൂല ചോ സ്കൂൾത്തെ ചോറ് ആ അതെ സ്കൂളിൽന്നാണ് ചൂടോടെ കഴിക്കാം പക്ഷേ ഇവര് കഴിക്കൂല അത് സ്കൂൾത്തെ ചോറും മറ്റേ റേഷനരി പോയിട്ട അരിയാണല്ലോ അതുല്ല ഇപ്പൊ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം സ്കൂന്ന് അരി ചോ അരി കിട്ടിട്ടുണ്ടായിരുന്നു അവ്ടെ സ്കൂൾന്ന് അരി കിട്ടോ
ആ കിട്ടുന്നുണ്ട് ആ
ആ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മുക്ക്ന്നും കഴിക്കാൻ പറ്റാത്ത ഒരു സ്മെല്ല് പറ്റാതെ ആർക്കും പറ്റൂല ആ ചോറായിരിക്കും കുട്ടികൾക്ക്
അതാ വെന്ത് പോവും വെന്ത് പോവും ഒത്തിരി നന്നായിട്ട് വെന്ത് പോവും
ആ ഇപ്പ ഒരു തള തൾക്കുമ്പോഴക്കും ആ പെട്ടെന്ന് വെന്ത് പോവും പക്ഷെ ഭയങ്കര സ്മെല്ലും അത് കാരണം ഇവര് ചോറ് കഴിക്കുന്നില്ല
ഇവിടുത്തേന് കുഴപ്പൊന്നുല്ലായിരുന്നു ഞങ്ങൾ ചുമ്മാ വെച്ച് കഴിക്കുവായിരുന്നു ഒത്തിരി വേഗാതെ
ആ കൊഴപ്പ ഇണ്ടായിരുന്നില്ല മുമ്പൊക്കെ ഉള്ള ഇത് നല്ല അരി തന്നെയായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം പിന്നെ അവര് ബാക്കിയുള്ള അരി കൊടുത്തിട്ടുണ്ടല്ലോ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നോ പക്ഷെ അത് നമ്മള് വെച്ചിട്ട് നമ്മ കഴിക്കാൻ പറ്റായ്ട്ട് നമ്മള് അടുത്ത വീട്ടില് പൈക്ക് കൊടുത്തു കഴിക്കാനേ പറ്റുന്നില്ല പക്ഷെ അവരോട് നിങ്ങളെ എങ്ങനെ കഴിച്ചോ പറ്റേങ്കി കഴിച്ചോളി അർഞ്ഞിട്ട് അവർക്ക് കൊടുത്ത്ട്ട് അവരും പറഞ്ഞ് കഴിക്കാൻ പറ്റുന്നില്ല ഇതല്ലേ ഇപ്പൊ ട്ടിയാൾക് കൊടുക്കുന്നത് കഴിക്കാനേ പറ്റുന്നില്ല അ ഞാനിവരെ വിടു വിടുന്ന് ഇവിടെ പിള്ളേരെ ചീത്ത പറയും സ്കൂളിൽ ചൂടുള്ള ചോറുണ്ടാവുമ്പോ എന്തിനാ വീട്ടിന്ന് കൊണ്ടോയി അവിടെ എത്തുമ്പോഴ്ത്തിന് അവ ചോറ് ചൂട് ത തണ്ക്കാണല്ലോ പിന്നാ തണുത്ത ഭക്ഷണം ആഹ് തണുത്തു പോവും പിന്നാ ഭക്ഷണം കഴിക്കണ്ടേ പ്പൊ ചൂടോടെ കിട്ടുമ്പോ അത് കഴിച്ചൂടെ അപ്പൊ അവിട്ത്തെ ചൂ ചോറ് രസല്ല ഒരു സ്മെല്ലാണ്ന്നൊക്കെ പറയും
ആഹ് അത് ശരി ആഹ് പിള്ളാർ ചെലർക്കിഷ്ടമില്ല ഇവിടെ പക്ഷെ അവള് കഴിക്കുന്നുണ്ട് ഉം ഉം
ന്നാ ഓക്കേടാ
ആഹ് എന്നാ ശരിയെന്നാ ആഹ്
ആഹ്